ഹലോ ആഹ കേക്കണില്ലേ
അണ്ട എന്താണ് ഭക്ഷണ കഴിച്ചോക്കെ ഇടന്നോ
എന്ത്
ഭക്ഷണൊക്കെ കഴിച്ചു കിടന്നോ
ഇല്ല ഇല്ല കൈ കഴിക ടൈമാവണള്ളൂ കുറച്ച് വൈകീട്ട് അവിടെയൊക്കെ കഴിക്കല്
ഏ
അവിടെ എന്തായി കഴിച്ചോ
ഇവിടെ കഴിച്ചിട്ടില്ല കഴിക്കാന ടൈം ആണല്ലോ
ആആണില്ലേ ആ
ഉമ്
ഉം ഉം എന്താന്ന് ഫുഡൊക്കെ
ഫുഡ് ചോറാണ് രാത്രിക്ക് ദേച്ച് പറയാ ചപ്പാത്തി
ചപ്പാത്തിയോ
ആഹ് ചപ്പാത്തി
ആഹ് രാത്രി ചപ്പാത്തിയാണോ കഴിക്കല്ല്?
ആഹ് നിന്റെ ബ്രദറിന് ചപ്പ് ചപ്പാത്തി നിർബദ്ധാണ് അപ്പം പിന്നെ ഞങ്ങളും അതന്നെ അങ്ങട്ട് കഴിക്കും ഏതാലും ആഹ് ഡയറ്റ് ചെയ്യനാളാണ്
ആഹ് ഞാനും അങ്ങനെക്കെ തന്നായിന്നു കൊറച്ച് കാലം
ഏങ് അപ്പൊ പിന്നെ ഓര്ക്ക് എന്തായാലും ഉണ്ടാക്കണം അപ്പൊ പിന്നെ എല്ലാരും അതന്നണ്ട് കഴിക്കും ഉമ് ആവശ്യല്ലോർക്ക് ചോ ബാ ചോറ് തിന്ന അല്ലാത്തര്ക്ക് എന്ത് വേണേലും കഴിക്കാട്ടോ ഓറവുണ്ട് രണ്ടും ഉണ്ടാവും
ആഹ് ചെലർക്ക് ചോറില്ലാ പറ്റൂല്ലല്ലോ
ഇല്ലില്ല്യാ പിന്നെ മക്കൾക്കൊക്കെ ഇപ്പോ ചപ്പാ തന്നെ ഞങ്ങൾകേക്കേ താല്പര്യം അതും
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പുണ്ടാവൂല്ലാ ഏതെങ്കലും ഒന്ന് വെ വച്ച മതിയല്ല അല്ലേ
ആഹ് ഒന്ന് മതി
ഉമ് നിങ്ങളെങ്ങനെ അധികം നോൺ വെജ് ആണോ
ആഹ് നോൺ വെജ്നപ്പ
ആഹ് ഇവിടെ ഇടക്കിടക്ക് നോൺ വെജ് ഉണ്ടാവും അധികം വെജിറ്റേറിയൻ ആയിരിക്കും കാരണം എപ്പോഴും ഇതുതന്നെ കഴിച്ചു ന്നാ അത്രക്ക് നല്ലതല്ല പറഞ്ഞിട്ട് അധികം വെജിറ്റേറിയൻ ആയിരിക്കും ഉം പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ പൊറത്തുന്ന് വാങ്ങിക്കും
ആഹ് കൊറച്ചതാ ഭക്ഷണം
ആഹ് അധികൊന്നുണ്ടാവില്ല എട തിരക്ക് മാസത്തിലൊക്കെ എപ്പഴും കഴിച്ചാ അത്രക്ക് നല്ലതല്ലല്ലോ പൊടിക്ക്
ഞങ്ങള് പൊർത്തോവുമ്പ പിന്നെ പൊർ തിന്നായികും അങ്ങനെ മാസത്തില് ചെലപ്പോ രണ്ട് മാസം കൂടുമ്പം പ്പോ എന്തെങ്കിലൊക്കാവശ്യത്തിനായിട്ട് പൊർത്ത് പോമ്പോ അങ്ങനെക്കെ അല്ലാത്ത പൊർത്തൊന്നും പോക്കില്ല അങ്ങനെ യാത്രേക്കെ പോവാറുണ്ടോ
ആഹ് യാത്രൊക്കെ പോവാർണ്ട്
ഓ ഇല്ല്യ ഞാൻ പോക്ക് കൊറവാണ്
ആണോ ആ എന്നാ ഇവിടെ ഞങ്ങളെ പോവലാണധി
ഏ പോവാന് ആ എടെ പോക്ക് കൊറവാണ്
ആണോ ആഹ് ഇവിടെ ഇങ്ങനെ വെക്കേ ശല്യും അങ്ങനെ ടൈം കിട്ടിണേനൻണര്ച്ചിട്ട്
ആഹ് ആ ആ
അങ്ങനെ പോകും പിന്നെ ക്ലാസ്സിണ്ടാവും ക്ലാസ്സിണ്ടാവുമ്പോ പിന്നെ അധികം കൊറവാണ് ശനി ഞായറൊക്കെ കാത്ത്ക്കണം വൺ ഡേ ട്രിപ്പിനൊക്കെ ഉം വണ്ടേന്നൊന്നും പറയാൻ പറ്റില്ല വെർതെ ജസ്റ്റ് പൊറകെ ഇങ്ങനെ എറങ്ങ
ആ
അങ്ങനൊക്കെ ആഹ് ആ അങ്ങനെ പൊർത്തൊക്കെ പോമ്പോ അധികം ഫ്രണ്ട്സാളപ്പാക്കാരം ഫാമിലിന്റെപ്പം പോവാണെങ്കി പിന്നെ നിക്കാനാ കും പോവാ സ്റ്റേ ഒക്കേയ്ട്ട്
സ്നാ സ്റ്റേക്കായ്ട്ട് ഹയിക്കോ
അവിടെങ്ങനെ എട്ത്ത്ക്കൂടി സ്ഥലങ്ങളൊക്കെണ്ടോ കാണാന്
ത്തൊന്നൂല്ല
ഇല്ലേ ആഹ്
ഇല്ലല്ല ഇവടട് ത്തങ്ങനെ കാണാൻ പറ്റ്യേ സ്ഥലങ്ങളൊ ഇല്ല
ആഹ് ഇവിടങ്ങനെ കൊറേണ്ട് അതുകൊണ്ടാണ് എടക്കിടക്ക് അവിടക്ക് പോകും ചായ അടിക്കാനും പിന്നെ ഇപ്പോ കൊറേ ഫുഡ് സ്പോട്ടുകൾ വന്നേക്കണല്ലോ അതൊക്കെ ഇങ്ങനെ കാണാനും കഴിക്കാനൊക്കെ പോകും ഇപ്പോ യൂട്യൂബും ഇൻസ്റ്റ ഒക്കെ തുറന്നാ ഫുള്ളാതല്ലേ
ആ അതന്നെ അപ്പൊര് വൈകുന്നേരങ്ങളിലൊക്കെ പോണതൊക്കെ ഒരു ഒര് വൈബ്
ആ അത് രസല്ലേ ഹ് വൈകുന്നേരം രാത്രി ക്കെ തന്നെധികം പോവൽ രാത്രി ഒക്കെ പോവാണെങ്കിൽ പിന്നെ ഫാമിലി ഉണ്ടാവും ഫ്രണ്ട്സിന്റെ ഒക്കെ ആണെങ്കിൽ വൈകുന്നേരം പോയി ചായ കുടിച്ച് ഒന്ന് കറങ്ങി വരും ആ
മഴണ്ടാവ ഇല്ലല്ല ഞാൻ യ്ക്ക് ചായ കുടിക്കാനൊന്നും പോക്കില്ല
ഇല്ലേ അ
ഈ ഭാഗത്ത്‌ന്ന് അങ്ങനെ അങ്ങനെ പോണ പരിപാടിയന്നുല്ല
ഇല്ലല്ലേ ആഹ ചിലർ ചെലെ സൈഡിൽ അങ്ങനൊണല്ലോല്ലേ ആഹ ഇവിടെ കുറച്ച് കൂടുതലാണ് എന്ന ആ അവിടെ ഞങ്ങള ഉമ്മാന്റെ വീടിന്റെ ആ സൈഡിൽ അവിടെ ഒന്നും അങ്ങനെ പോവാറില്ല അവിക്കെ എല്ലാരും വീട്ടിന്റെ ഉള്ളിലൊക്കെ തന്നെ ആരിക്കും അവിടെ ചെന്നൽ ഞങ്ങളും പോവലൊന്നുംല്ല പോലൊന്ന അ അവിടെണ് അധി എല്ലാരും പുറത്ത് കൂടിയൊക്കെ പോവല് ചില ഭാഗത്ത് അങ്ങനെയാണല്ലോ
ഇ ഇവിടെ ഇന്റെ വീടിന്റെ അവിടെ യാലും ഹസ്ബൻഡറിന്റെ വീട്ടിന്റെ അവിടൊയാലും അങ്ങനെയാണ് പൊറത്ത് പോവലില്ല മില്ലല്ല മ്മ് ഹ്
ക്കെനെ വീട്ടിൽഇരിക്കാനെ നെ ക്കും അധികം ഇഷ്ടം ഞാൻ ആദം അങ്ങനെ
ഞമ്മക്ക് പുറത്ത് പോയി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം പിന്നെ പോകൻ പറ്റാത്ത സാഹചര്യണ്
ആഹ അത് കൊരെ ക്കർക്ക് അങ്ങനെയണല്ലോല്ലെ സാഹചര്യം കൊണ്ട് അങ്ങനെ പേരില് ഇരിക്കും പിന്നെ ഇപ്പൊ കുട്ടികളൊക്കെ ആകുമ്പോ പിന്നെ നമ്മള അങ്ങനെ ഇങ്ങോണ്ട് അഡ് ജസ്ദു
ആ അഡ്ജസ്റ്റ് ചെയ്ത് പോവും പിന്നെ ഈ മക്കളാകുമ്പോ പുറത്ത് പോകുമ്പോ പിന്നെ ഓൽക് അ സുഖാവും യാത്ര ചെയ്യുമ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ട് പിന്നെ ഹോസ്പിറ്റലവും അഡിമി അഡ്മിറ്റവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ പൊറത്തങ്ങനെ പോക്കില്ല ആ പിന്നെ പിന്നെ നമ്മള് പോയിനെക്കാട്ടിഎരട്ടി ട്ടി പൈസ ചിലലവാണക്കരം ഇതിന്
അത് ശരിയാണ് ഹ് ഹ് കുട്ടികളൊക്കെ കൊറച്ച് വലുതായിട്ട് ഒന്ന് പോവാ നല്ലത് ആ ആ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ പല പ്രശ്നം വരും നമുക്ക് ചെ പെട്ടെന്ന് അങ്ങോട്ട് ക്യാച് ചെയ്യാൻപറ്റി പറ്റുല
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ വല്ലാതാണ് പുറത്തേക്ക് പോകും ഇല്ല ഇവിടെ ഇ എന്റെ വീട് കഴിഞ്ഞ ഹസ്ബൻഡറിന്റെ വീട് അവിടെന്ന് ഇങ്ങോട്ട് അതിന്റെ അടിയില് ഫാമിലി ഫംഗഷൻസ് ങ്ങനെ എന്തെങ്കിലൊക്കെണ്ട പോവാന്നല്ലതാ
കലേജ്സ്റ്റ്
ആ
ആ അവിടി ഞങ്ങ അങ്ങത്തിനൊക്കെ തന്നോട് പോയിന്ന ആദ്യൊക്കെ ജസ്റ്റ് എപ്പഴേലുംക്കെ ഒന്നും കൂട കഴ്ച്ചാല്ല നിലക്ക് വല്ലാതെയ ഒന്നും പുറത്തിറങ്ങീുന്നില്ല പിന്നെ എപ്പഴ അങ്ങനൊക്കെ തൊടങ്ങിക്കണ
ആ ആ
ഉം അപ്പൊ പിന്നെ വണ്ടി ണ്ടി മടിച്ചുകോണ്ട് അത്മങ്ങനെ പോകുന്നല്ലാതെ
ആ ഡ്രൈവി ഡ്രൈവിംഗ് അടിക്കക്കെ അറിയെ
ആ ഡ്രൈവിങ് ഇപ്പഴാണ് പഠിച്ചത് പപ്പൻ ല്ലോണ്ട് എടുത്ത് പോകും അല്ല അത പിന്നെ അല്ലെങ്കി പിന്നെ ആരെങ്കിലും കാത്തക്കും ആ കാറൊക്കെ ടി ചീന അധികം ബിന്നെസ്
കോളേജ് പോലെ ങ്ങനെ സ്‌ക്കുട്ടി
ആ കോൾ ജില് റെ സുകുട്ടിമ്മ പോവും എന്തെങ്കിലും പരിപാടികളൊക്കെണ്ടെങ്കി സ്കുട്ടിമേ പോവല് അത് എത്താലേറ്റ് ആവല്ലോ പിന്നെ വണ്ടിെടുക്കയാണ് നല്ലത് അല്ലെങ്കി നോർമൽ ദിവസം ക്കണെങ്കി ഏഹ ബസ്സുണ്ടാവും
ആഹ്
മറ്റേ ചെലപ്പോ പരിപാടികളൊക്കെ ആവുമ്പോ ക്ലാസ് ചെയ്യാനും പരിപാടി ചെയ്യാനും ക്ക നല്ല ടൈമെടുക്കും അപ്പപിന്നെ ബസ്സൊന്നും ചെലപ്പോണ്ടാവൂല ടൈം അറിയൂലല്ലോ പിന്നെ വണ്ടിയാണ് സുഖം പെട്ടെന്ന് പോയി പോരാ പിന്നെ ഇവിട്ന്ന് ഒരു മണിക്കൂറിന്റെ അട്ത്ത്ണ്ട് കോളേജ്ക്ക് ഒന്നാം അത് അതാണ് എടുത്തില്ല കോളേജ്ക്കാണെയ് പിന്നെ കൊഴപ്പല്ല. നല്ല ദൂരല്ലോണ്ട് കൊറ്ച് റിസ്കാണ്. എങ്ങനെ
ഇ‌ൻകും നല്ല താല്പര്യണ്ടായിര്ന്ന് സ്കൂട്ടി പഠിക്കാന് ക്ഷെ. ഒരു പ്രാവശ്യം പഠിക്ണ ടീൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണയ്ൻ്റെഷം പിന്നെ അയിമക്ക് പോയിട്ടില്ല്യ.
ആണോ ആ ഞാനും കുറേ വീണ്ക്ക്ണൂ ഞാന് ഇവടെ സ്കൂട്ടി ഇണ്ടായ്ന്നു. ആദ്യം വീട്ടിലേ അപ്പൊ ഞാനങ്ങനെ ഒറ്റക്ക്ട്ത്ത് പഠിച്ചതാണ് ആരും പഠിപ്പിച്ചന്നല്ല. ഒറ്റക്ക്ട്ത്ത് പഠിച്ചുമ്പോ കൊറെ വുഗും നീച്ചൊക്കെ ചിയ്യും. ഇന്നട്ട് പിന്നെ അങ്ങനെ പഠിച്ചു പിന്നെ അയിന്റെ എടേൽ ഒന്ന് ബ്രേ ക്ക്ട്ടു. ക്ലാസ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോം അപ്പൊ ഞാനൊക്കെ മറന്ന് ഇന്നട്ട് പിന്നെ പിന്നിം സ്കൂട്ടി ഇട്ത്തോക്കെ ലൊടങ്ങി അങ്ങനെ ലൈസൻസിന് കൊടുത്ത് അങ്ങനെ പിന്നെ പെട്ടെന്ന് കിട്ടിയേക്കന്നെ സ്കൂട്ടി വാങ്ങി പിന്നെല്ലങ്കിനി മറ ക്കും ന്നര്തീട്ട്.
ഇയ് ഡ്രൈവിങ് സ്കൂൾ ക് പോയിരുന്നോ?
ആഹ് ഡ്രൈവിംങ് സ്കൂളിൽ ഞാൻ കാറ് പഠിക്കാൻ പോയിന്നു. സ്കൂട്ടി പിന്നെ ഇന്ക്ക് അറിയണ്ടോ ണ്ട് അയ്ൻ്റെ ലൈസൻസിന് മാത്രൊള്ളു കൊടുത്ത്. കാറും അറിയാന്നു പിന്ന ന്നാലും കാറിന്റെ ഫുള്ളൊരു എ ബി സി ഡി അറിയണെങ്കി അവിട്ക്കന്നെ പോണം. ജസ്റ്റ് ഓടിക്കാനൊള്ള് അറിയാ വേറെ ഇള്ളെയ് ഒന്നും അറ്ഞ്ഞിന്നില്ല ഇവെടെയ്ന് വീട്ട്ൽ ആദ്യം വണ്ടിണ്ടാർന്നു പിന്നെ വണ്ടി പെട്ടെന്ന് ഇപ്പ ഗെൾഫ്ക്ക് പോയപ്പോ കൊട് ത്തു അപ്പയ്ൻ്റെ ഒര് ഇതിൽ എന്താ ഒക്കെ മറ്ന്നിന്നു പിന്നിം പിന്നെ ഇട്ത്തപ്പെളാ പിന്നെ ഡ്രൈവിങ് സ്കൂളൽ പോയപ്പെളാണ് നേരാ ആയെത്
എ ഏഹ്
പിന്നെ അയിക് ലൈസൻസ് കിട്ടിയേക്കന്നെ പിന്നെ വണ്ടിട്ത്തു അപ്പൊ പിന്നെ വല്ല്യ കുഴപ്പല്ല
ആ
കാറ് ഇങ്ങള് പഠിച്ചീന്നോ
പഠിച്ചിട്ടില്ല
ഇല്ലല്ലേ ആ ആ സ്കൂട്ടിടയ്ന് നമ്ക്ക് സിമ്പിളാണ് സ്കൂട്ടി പഠിക്കാന് വണ്ടിയൊക്കെണ്ടങ്കി കൊഴപ്പല്ല
വണ്ടിണ്ട് പേടി ആയ്റ്റേണ്
ആ ഹാ
വണ്ടീ വാങ്ച് വണ്ടി അല്ല അപ്പൊ ഹസ്ബൻ്റ് പറയും വീട്ട് പോഉമ്പ അൻകൊന്ന് ട്ട് പോവ സുഖല്ലെ മക്കെളെ കൊണ്ടാക്കാനൊക്കെ അൻക്ക്
ആ വണ്ടീ അ അ ആ വണ്ടി പട്ഞ് കിട്ടിആ പിന്ന അമുക്ക് സുഖാണ് നമുക്കൊറ്റ് റ്റക്ക് പോക വേറ ആരി ങ്ങനെ ടിപൻ എന്ത്യേന്ന്
ആ തന്നെ ഡിപ്പയ്യ്ന്നെ
ആ പ്പൊ എനിക്ക് വണ്ടിട്ടിഅപ്പം എനിക്കതാ തോന്നിത് കാരണം അല്ലെങ്കി ഇപ്പാനെ ആരങ്കിലൊക്കേ വിളിക്കാ ന്ന്ക്കണം താഉബം പിന്ന അമ് ത്ത് പോവ ലേ സ്വന്ത ആയിട്ട് പെട്ടൊന്ന് പോയി പോരും ചെയ്യാ അത് വെല്ല്യൊരു കൊഴപ്പല്ല
ങ്ങളൊക്കെട്ത്തല്ലേ പോവോ? പോകുല
മക്കളൊക്ക ന്നിട്ട് ഫുഡ് അഴ്ച്ചോ?
ഇല്ലല്ല്യ ഫുഡ്ഡഴ്ക്കാള്ള പരിപാടിലാണ്
ആ എല്ലാരും ബൈകിട്ടാണോ കഴിക്ക
ഏ
എല്ലാരും വൈകിട്ടാഉം ലേ കഴി
ആ എല്ലാരും ആ മ ക്കളും എല്ലാരും കൂടി ആണ്ട് കഴിക്കുഞ്ഞിപ്പോ
മ് ഞി പ്പം സ്കൂളെല്ലം ണ്ട് ന്നേര്ത്തെ നീക്കും മാണ്ടേ
ആ ന്നേര്ത്തെ മദ്രസ്സ് ഇള്ളതല്ലെ അപ്പ ന്നേര്